ഹലോ കേൾക്കുന്നില്ലേ മ് ഇവടെ ഭയങ്കര റെയ്ഞ്ചിന്റെ ഭയങ്കരം പ്രശ്നാണ് മൂടല്ണ്ടാകുമ്പോ അങ്ങനേണ് മയൊക്കെ ആവുമ്പോ
ആ ആ
ഉം അത് ഏത സിമ്മ്
വി ഐ
ന്റെ വി എസ് എന്നലാ ർഞ്
ആ ഞങ്ങക്ക് ബി എസ് എൻ എൽ
അവിടെ ഇവിടെ വീടാ ഹസ്ബന്റിന്റെ വീ ട്ടില് നല്ല റെയ്ഞ്ചാണ് ഞങ്ങളോടെ റേഞ്ചില്ല പക്ഷെ അതിന് ഫ്രീ ആയിട്ട് കൊറച്ച് അടച്ചാ മതി പൈസ അങ്ങനൊന്നുണ്ട്
ആ അതാണ് ആ ഇവര് ഒക്കെ വി ഐ ആയിങ്ങാണ്ട് ചാർജാണല്ലോ ഇപ്പൊ.
ആ അതാണ്ല്ലേ
ഉം
ഉം. പിന്നെ എന്താ. എന്താ ജോലിയൊക്കെ ചെയ്യുന്നുണ്ടോ എന്തെങ്കിലും.
ഇല്ല ഇല്ല ഇല്ല അവസ ഉ ഉം.
ഞാന് പിന്നെ ജോലിയേക്ക ചെയ്യാൻ താൽപര്യംണ്ട്.
ആഹ.
കാലിഗ്രാഫി ഹ് കാലിഗ്രാഫി മെഹന്ദി ഡിസൈനി. വർക്കുകൾ ഒക്കെ അറിയും.
ആഹ. ഓയി ല്ല. ല്ല. നേക്കലെ
മ്
ഉ.
വീട്ടിൽ ആരാവന്നത്.
അതെ. ഇവിടെ ഒരാൾ വന്നിരി.
ഉം.
എന്നട്ട്. ഉം പറ.
പിന്നെന്താ? ആഹ എന്താ അവന ആഗ്രഹം. എത്ര വരെ പഠിച്ചു?
പ്ലസ് വണ്ണ്
പ്ലസ് വണ്ലെ പിന്നെ ജോമ്പ്ക്ക് ഒന്നും പോയിട്ടില്ല? കല്യാണംകഴിഞ്ഞു.
ഉ കല്യാണം കഴിഞ്ഞ് പിന്നെ പോയില്ല. ഹ്
ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവൂലേ. എന്തൊക്കെയ ആവ
ആഹ. ഉ പിന്നെ കുട്ടികള മക്കളൊക്കെ ആയണ്ട് പിന്നെ അങ്ങനൊട്ട്. ഇ പോലടി കൂടെ നടക്കൂല തോന്നിയാണ്ട് പിന്നെ അങ്ങനെ പിന്നെ വല്ലാതെമിക്കണ്ട്
പോയിട്ടില്ലല്ലേ
ഉം ഓലയാ പിന്നെ ഓല കൂടെ ഇങ്ങനെ പോവണ്ടേ
ഉ വെക്കേഷന് ടൂറൊക്കെ പോയണ്ടോ
ഉം പോവാനൊക്കെ ഉണ്ട്
ദൂരെ പോയണ്ടോ
ആ ദൂരെ വച്ചാ ഊട്ടി അ പോ വലിയ ദൂരം പോകല കാരണം ഈ കുട്ടികളെ കൊണ്ടല്ലേ ഒക്കെ യാത്രക്കൊക്കെ ബുദ്ധിമുട്ട് വരില്ലേ
ഉം ആ കുട്ടികൾക്കാകുമ്പോ പാർക്ക് അങ്ങനത്തെ ചെറിയ ചെറിയ സ്ഥലത്തുകളൊക്കെ ഒക്കെ അവർക്ക് കഴിയും ഇതൊക്കെ നല്ല പ്രകൃതി രമണീയായിട്ടുള്ള സ്ഥ സ്ഥലങ്ങളൊക്കെയാണ് ഇഷ്ടം കൂടുതല്
ഉം പിന്നെ എന്താ
ചായ കുടിച്ചോണ്ട്
ചായൊക്കെ കുടിച്ച് കൊണ്ടിരുന്നപ്പോ എല്ലാരും സ്വരം പറയാൻ ഇറങ്ങിക്ക ഈ ടൈം ആയാല് ഇമ്മ മേലോട്ട് പോകും അയൽവക്കത്ത്
ആ ആ
ഉം അവിടെയൊക്കെ അങ്ങനെണ്ടോ സൊറ പറയാൻ പോകുന്നേ
ഇവിടെ ശെരി ഇവിടെ കുഞ്ഞന്മാര് കണ്ട ഉണ്ടാവോ ഇങ്ങട്ട് വരും
ഞങ്ങൾ ഇവിടെ നുണ പറയാൻ പോവാന്ന് പറയും
അപ്പൊ ഇവിടെ അങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കും ഇരിക്കും എങ്ങും പോവല
ഉം ഇവിടെ മേലരു വീടുണ്ട് ഭയങ്കര പ്രകൃതി എന്നൊക്കെ നല്ല കാറ്റുള്ള സ്ഥലാ ഉയർന്ന സ്ഥലമായത് ഉണ്ട് നല്ലതാ അപ്പൊ എല്ലാരും ഇവിടെ പോരുണ്ടോ ചോദിച്ച ചാട്ട്വിട അയൽവക്ക ഒക്കെ പോയിട്ട് എടടെ ഒരുരിക്ക് പോയിട്ട് അവിടടുത്ത് തടാപറം വരെ ഇതിണ്ടാണ് വലിയടത്തണ്ട് അയിമ വരിക്ക നിന്നായിട്ട് വെൽക്കതാ സംസാരം സോറ പറയാ എന്നിട്ട് പിന്നെ മരുവാ കൊടു കാ നേരത്താണ് വീട്ടിക്ക് വരിക
ഉം
ഞാൻ പിന്നെ ഇവിടെ കുട്ടികളെയൊക്കെ നോക്കി ചോറ് വെയ്കണ്ടാ രാത്രിക്കൊക്കെയുള്ള കണക്ക് ഉണ്ടാക്കാൻ പോകും ഞാൻ വീട്ടില് നിക്കുകയും ചെയ്യും
ആ
അല്ലാതാണ്ട് എല്ലാരോടും സംസാരിക്കാൻ വല്ലാത അത് അറിഞ്ഞല്ല മനപ്പനെ
ഉം ഞങ്ങള് അവിടെ അങ്ങനെ പോകുലാട്ടോ കെട്ടിച്ചോടത്തൊന്നും അങ്ങനെ പോകൂല അവിടെ ഇഷ്ടല്ല അങ്ങനെ
ആ ഞങ്ങളെ വീട്ടിൽ അങ്ങനെ തന്നെയാണ് എല്ലാവരും അവനാന്റെ വീട്ടിൽ അകത്ത് ഒരു ബന്ധമില്ലാത്ത പോലെയാണ് ഇവിടെ പിന്നെ എല്ലാ കാര്യത്തിനും ഉം അന്നെ ഉം ഇല്ലല്ലേ
ഉം എർക്കും പോണു അങ്ങനെ ലോക്കത്തൊക്കെ പോയിങ്ങനെ വർത്താൻ പറയാൻ
ഉം അ
ആ ഇഷ്ടല്ലതാ ചിന്തി ഇത്ര വലപ്പറ്റിയാണ് നമ്മള് പറയണ് അങ്ങനത്തൊക്കെ ചെയത്
ഇവിടെ അങ്ങനെ എല്ലാരും വർത്താനം അറിയണം അടെ ഞാൻ വീട്ടിലൊക്കെ ആവുമ്പോ എന്തെങ്കിലും അറിഞ്ഞില്ലെങ്കിൽ അങ്ങനെ പറയും പുറത്തക്ക ഇറങ്ങൂല അങ്ങനെ പറയും പുറത്തക്ക ഇറങ്ങാൻ പിന്നെ അങ്ങനെ എന്തേ അറിയാന്ന് പറ ഓലെ എന്ത നാട്ട നടത്താനൊക്കെ അറി ഇപ്പൊ നമ്മള് തലൈടാൻ ഉണ്ടല്ലോമ്മ വേറെ മൈൻഡ് ആണ്
ആ
കുട്ടി എന്താ കരയണ ചായന്ന് വൃത്തിയില്ലേ
അത് ഇവിടെ കച്ചറ കൂടി
ഉം ഇവിടെ ഇണ്ട് രണ്ടെണ്ണം ഭയങ്കര നല്ലാണ് ഒന്നിന സമ്മിക്കൂല
ഉറങ്ങു നീഴച്ചനേ ഉറങ്ങ നീഴച്ചൽ അതില് പളിച്ചീനേ ഉണ്ട എന്റെ അടില്ലാം കച്ചോറും അടി
രണ്ട് ആൺകുട്ടികളാ
അതെ മൂന്നു ആണ്ണും ഒരു പെണ്ണാണ്
രണ്ടാംകുട്ടികള് രണ്ട് ഭയങ്കര തല്ല് ഏത് നേരും കീരിൻ പാമ്പും ഇല്ലെങ്കി ഇന്റെ സാധനം എടുത്ത്ന്ന് പറഞ്ഞ് ഓൻ തൊടങ്ങും എന്റെ പെൻസിൽ എടുത്ത് എന്ന് പറഞ്ഞ് ഇവനും തൊടങ്ങും വൽച്ചെറിഞ്ഞാലും ഇമ്മ അയിന്റെ ഇടൽക്കൂടെ പായും
ആ
ഓട്ടെ രാവിലെ സ്കൂളിൽ ചേർത്തണവരെ ആ സ്കൂൾക്ക് ആ വണ്ടി വരുന്നവരെ ഞങ്ങള് തമ്മിലൊര അംഗ ഓട്ടപ്പാച്ചില്ലാണ് ഒന്ന് പറഞ്ഞ കേക്കൂല കുളിക്കാൻ പറഞ്ഞ കേൾക്കൂല എണീക്കാൻ പറഞ്ഞ മടി ഒപ്പം കൂടണം അങ്ങനെ
ഉം
പിന്നെ ടൈം ടേബിൾ ആക്കിയാലോ എന്നോ പെൻസില് ഉണ്ടാവലോ ദിവസം അപ്പൊ തന്നെ കൊണ്ടോയി കളങ്ങനിണ്ടാവും പിന്നെ വരുമ്പ ആ പെൻസിലും കൊണ്ട് വരും പിന്നെ പെന്നുണ്ടാവൂല ഇപ്പൊ ഇന്ന് ഇന്ന് മത്സരമൊക്കെ ഉണ്ടായിനി മദ്രാസ് സമസ്തന്റെ കൊടിയൊക്കെ വരക്കാൻ അതില് ഫസ്റ്റ് പ്രൈസ് ഒക്കെ വാങ്ങി
ഏ
രണ്ടാളും മുടുക്കന്മാരാ
ആ
കച്ചറൊക്കെ കൂടും അതിന്റെ ഇടയില്
ആ ന്ന്
ഉം
പഠിക്കൂല വീട്ടിന്ന് അങ്ങനെന്നെ തീരെ പഠിക്കൂല
ഉം അല്ല ചെലോൽക്ക് അങ്ങനെയൊക്കല്ലേ ഈ വര അങ്ങനെ കരച്ചല്ലേ കുട്ട്യാർക്ക് കമ്പം
ആ അതന്നെ ക്ലാസ്സിന്റെ ടീച്ചർ എങ്ങനെ പേരൻറ്സ് മീറ്റിംഗൊക്കെ പറയും പർണെ കേക്കൂല പെന്ത് കൊണ്ട് വരൂല ഒരു ദിവസം ബു ക്ക് കൊണ്ട് വരൂല്ല ഞാൻ കൊണ്ട് കൊടുത്താലും പിന്നെ അവി പോരും അങ്ങനൊക്കെ എന്ന പിന്നെ ടീച്ചർറന്മാർ പറയും മാർക്ക് അവിടുന്ന് കിട്ടണെന്ന
ആഹ് അ ക്ലാസ് ത ശ്രദ്ധ മതിയാവും
ആ അപ്പൊ പറയ പാരൻറ്സ് മീറ്റിങ്ങിന് പിന്നെ പറയാ പറതായാലും മാർക്ക്ണ്ടല്ലോന്ന് പറയാ
ചെല കുട്ടിയൊക്കെ ഈ വായിച്ചിട്ട് വേണ്ട ക്ലാസ്സിലെ ശ്രദ്ധ അ മതിയല്ലോ
ഉം
ഉം എന്റെ അങ്ങളൊക്കെ അങ്ങനെയാണ് ഏ
അന്ന് പറണ്ട കാര്യമ ഇല്ലേ ഒരിക്ക ഓരോ ആ ടൈമില സ്വഭാവം അങ്ങനെയൊക്കെ തന്നെ യ്‌ക്കാരം വാശിയും കച്ചറയും തല്ലും
ക്ലാസ്സിന്ന് പഠിപ്പ് വെരയില് വന്നാ ബുക്ക് തർ ഒന്നുമല്ല നല്ല മാർക്കണന് ഉ അട പോക്ക ആ ഇത് ആ മണ്ട മതി
അതെന്നെ
ഉം അപ്പാ തന്നെ ചില കുട്ട്യാളങ്ങനെ അങ്ങനെക്ക
ഉ ചെ ചെറിയോല ട്ടൂല ഇവിടുന്ന് ഭയങ്കര ആക്ടീവ് ആണ് വീട്ടന്ന്
ഏ
ടീച്ചറോട ഒന്നും മിണ്ടൂല സൈലന്റാണ് അപ്പൊ ടീച്ചർ അറിയ ഭയര സൈലന്റാണ് പാവാണ് വട്ടന്നൊക്കെ അങ്ങനെയാണ് വെച്ച നമ്മുക്കല്ലല്ലോ കിട്ടുന്ന കുരുത്തക്കാടിന്റെ ഒന്നാമന ഓനയിക്ക
ആ ഉ ഉ
എന്താ
എന്താ ഇന്ന് സ്പെഷ്യല ഒന്നും ഇണ്ടാവലല്ലെ ഏ
കുട്ടികളൊക്കെ എത്രയല്ല പഠിക്കണേ
കുട്ടിയ വലുത് ഒമ്പയില് രണ്ടാമത്തെ നാലാം ക്ലാസില് പിന്നെ ഒന്നന് അംഗൻവാടീക്കെ പോണ് ഒന്നിന് ചെറുതിന് ഒന്നര വയസ്
ഉം നാലുട്ടിളാ
ആ ആ
അപ്പൊ വീട്ടില് ജോലിയൊക്കെ ചെയ്യല് കുട്ടികളൊക്കെ വെച്ചാട്ട ഇല്ലരുപോ
ഉം ജോലി ആ അമ്മിപ്പിണ്ട് അപ്പൊ ഇീ ഞാനുംമ്പാട അങ്ങനെ കൊറച്ച് ചേർക്കു
ഉ പെട്ടെന്നക്കെ പനികഴിയണ്ടോ
ആ ഒരു മണി വന്നേരൊക്കെ ആവുമ്പോൾ കുളിയൊക്കെ കഴിയും
ആ
ഉം സ്കൂളൊക്കെ ഉണ്ടാവുമ്പോഴാണ് പിന്നെ നേരമ്പക്കെ ക്ക് ചോറ് കൂട്ടാന് അണണ്ട അങ്ങനെ
ഉ ഇവിടെ അങ്ങനെ ആ ടൈമിലണ് കൊറേ ടൈമക്ക ഉം ഓട്ടപ്പാച്ചിലേക്കാരും ആഹ് വാട്ടർ ബോട്ടിലെടുക്കലും വെള്ളങ്കുപ്പി എക്കലും പ്ലേറ്റ് ഇടലും പത്രം എടുക്കല്ലോ ഒക്കെ പാട് ഒരു കാൽതന്നെ നീക്ക ഉം ആഹ് ശരി